ആ എവിടെടാ
ഞാതാ വീട്ടിലിണ്ടറാ
ആ എന്താ പരിപാടി ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് ഇന്ന് കളിക്കാനൊക്കെ പോകണംന്ന് കരുതിയിട്ടുണ്ട നിങ്ങ ഈ ഉണ്ടാവു കളിക്കാന്
ഞാന് ചെിലപ്പോ ഇണ്ടാവും ചെറിയൊരു പരിപാടിുണ്ട്
അതെല്ലെ ആ ആയിക്കോട്ടെക്ക് ക്രിക്കറ്റ് കളിച്ചാൻ പോവന്ന് കേരുതി യിട്ടുണ്ട് ഒ അഞ്ച മണിക്ക ആവുപോത്തിന് പോണമന്ന് കരുതിട്ടാണ്
ആ ഞാൻ ഉണ്ടെങ്കി വരിങ്ങിട്ട്
ആ ആയിക്കോട്ടെ വീട്ടുകൊണ്ട് ശർക്കന്മാരൊക്കെ എന്തായാലും ഉണ്ടുണ്ട് പിന്നെ ക പറഞ്ഞപ്പോളാ എന്റെ ഐ പി എൽ ടീമ പ്രാവശ്യം ക കൊടുത്തല്ലോ അല്ലേ
ഏർ ഇല്ല ഞമ്മള ടീമ കപ്പ് എടുത്തിട്ടില്ലല്ലോ
ആ അജ് മുംബൈാ സോറ ഞാന എന്തരിക്കണ അറിയോ ഇജ് മറ്റേ തണ പോയ അ നമ്മടെ വിരാട് കോലിന്റെ ആളാന്ന് കരുതിക്കണ് അതെ അതെ അതെ അതെ ഞാൻ ആ ആ അതെ അതെ ബ മ മുംബൈ ഇന്ത്യൻസിന്റെ കഥ പറയാണെങ്കി ഇപ്രാശ്യം വളരെ മോശം പ്രകടന കാഴ്ച ച്ചിട്ടൊള്ളെല്ലെ എന്താമക്കയിനെകുറിച്ച് പറയാനൊള്ളത്?
യെന്ത സംഭവം മുംബൈ ഇന്ത്യൻസിന്റെ ആ എന്ത ഫനാണെന്നുണ്ടെങ്കിലും ഇപ്രാശ്യത്തെ കളി ഭയ് ങ്കര മോശാരുന്നു. ഒരു ഒന്നന്ത ക്യാപ്റ്റൻസി ആണെങ്കിലും എന്തപ്പോ ഏ കളിയാണെങ്കിലു ഒക്ക ഭയങ്കര മോശാരുന്നു.
അതെ അതെ അതെ തീർച്ചയായിട്ടും യീ പറഞ്ഞ ശരിയാണ് മറ്റേ ഈ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസിയിലാണപ്പോ ങ്ങളെ മുംബൈ ഇന്ത്യൻസ് ഒരു ടീം അത്രതാ നിങ്ങക്ക് നോക്കാണെന്നു ഏറ്റവും ടോപ്പ് ബോളിംഗര് ഏറ്റവും ടോപ്പ് ബാറ്റിംഗര് എല്ലാള്ളരു ടീമാണ് മും
സത്യം ആ അതെ സത്യം പറഞ്ഞ ലേലം കഴിഞ്ഞ പ്പോ എന്താപ്പോ ഇത്രയും പ്ലേയേഴ്സിനെ കണ്ടിട്ട് മുംബൈ ഇന്ത്യൻസ് കപ്പ് എടുക്കുന്നില്ല എന്താപ്പോ ചിന്ത വരെ യമ്മക്ക്ണ്ടാന്ന് പക്ഷെ സത്യം പറഞ്ഞാ കളി തൊടങ്ങി കൊറച്ചങ്ങട് കഴിഞ്ഞപ്പോ ആ പ്രതീ മൊത്തങ്ങട്ല്ലാതായി അതാണിണ്ടായത്.
അതെ ഈ പറഞ്ഞ കറക്റ്റാണ് കാരണം എന്താച്ച്കഴിഞ്ഞല് ഇത് സംഭവിക്കണ ന്താച്ച് കിഞ്ഞാല് ഈ മുംബൈ ഇന്ത്യൻസിനെ പോലുള്ള ടീമിനക്കെ പണ്ടെന്ന് പറഞ്ഞ മുംബൈ ചെന്നൈന്നെക്കെ പറഞ്ഞ കഴിഞ്ഞപ്പമ്മടെ ടീം ചെന്നൈയാണ് ഈ രണ്ട് ടീമിനായിട്ടൊന്നും മുട്ടാന് ഒരു ടീമുതുവര ആയിട്ടുണ്ടായില്ലാന്നാണ് ഇന്റെരു കാഴ്ചപ്പാട് കാരണം എന്താ ച്ചെഴിഞ്ഞാല് ഐ പി എൽ ലിലൊക്കെ എടുത്തു പറയേണ്ടരു കാര്യം തന്നാണ് നമ്മടെ മുംബൈ ചെന്നൈ എന്ന് പറഞ്ഞ ഈ രണ്ട് ടീമു എന്തായാലും ഫൈനൽക്ക് വന്ന ഒരു കാലഘട്ടണ്ടായിരുന്നു ഇപ്പ രണ്ടായിരത്തെട്ട് തൊടങ്ങിയ കളിയാണെങ്കി പോലും രണ്ടാരത്തി ഇരുപത്തിമൂന്ന് വരെ അല്ലെങ്കി ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വരെ ഈ മും ബൈ ചെന്നൈ മുംബൈ ചെന്നൈന്ന്ള്ള ഒരു ടീമന്നള്ളു കാര്യായിട്ടും പ്ലേ ഓഫ് കാണാതെ പോയിട്ടില്ലാ നമ്മളി ഈ മുംബൈ ചെന്നൈ ന്നറഞ്ഞ ടീമ് അഞ്ചു കപ്പന്നെ രണ്ട് ടീമിനുണ്ട് ഈ പറഞ്ഞ മെയിൻ ടീമിനന്നെ ഇപ്പൊ വന്നാണ് ഈ ബാംഗ്ലൂരുംപെലക്കെ പക്ഷെ വന്ന് ഇപ്പോ നമ്മളെ മുമ്പത്തെ കാലഘട്ടത്തെക്കെ കളി ക്കനോക്കണെങ്കി ഏറ്റവും കൂടുതല് കപ്പ് നേടിയിട്ടൊള്ളത് നമ്മടെ മുംബൈ ചെന്നൈ ന്നെയാണ് അത്പ്പോ ഒരു ടീമുപ്പ ഈ രണ്ടു കൊല്ലം കൊണ്ട് കപ്പെടുത്ത ബാംഗ്ലൂരൊന്നും അല്ല എന്നാണ് ഞമ്മളൊരിത് പിന്നെ അതേപോൽത്തന്നെ കളിനെകുറിച്ച് പറയാണെങ്കി മുംബൈ ഇന്ത്യൻസിന്റെമാരി തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ധോണി പോയി കെഴിഞ്ഞ കഴിഞ്ഞരു കയിന്നൊരു സംഭവം തന്നെയാണ് ഇപ്പ യമ്മക്ക് കയ കണ്ടൊണ്ടിക്കുന്ന ക കാരണം ധോണിന്റെ ക്യാപ്റ്റൻസി പോയോതോടു കൂടെ ചെന്നൈയിരുന്നു അതേപലെ രോഹിത് ശർമ്മടെ ക്യാപ്റ്റൻസി പോയതോടു കൂടെ മുംബൈയിരുന്നു അതാണിപ്പ നമ്മള് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കണ താങ്കൾക്കെന്താ അതിനെ കുറിച്ച് പറയാനൊള്ളത്?
സത്യന്നായിരുന്നു കാരണം എന്താപ്പോ രോഹിത് ശർമ്മണെങ്കിലും എം എസ് ധോണിണെങ്കിലും ഓല്ക്ക് ഇപ്പത്യാവശ്യം റിട്ടയർമെന്റിന്റെ പ്രായായി ട്ട്ണ്ട്ന്ന്ണ്ടെങ്കിലും ഓൽക്കരു ക്യാപ്റ്റൻസിന്നില്ല ഒരു സംഭവം എപ്പളും അടിപൊളിയാക്കി നടത്താൻ കഴിയും കപ്പൊക്കെപ്പിച്ചപ്പ അത്ര നല്ല രീതി കളിച്ചാൻ കഴിഞ്ഞോളണന്നില്ലെങ്കിലും ആ ടീമിലൊര് ക്യാപ്റ്റനായിട്ട് ണ്ട്ന്ന്ണ്ടങ്കി ചെലപ്പോ പ്ലേ ഓഫ്‌ ഏ പ്ലേ ഓഫീലെത്താനോ അല്ലെങ്കി ഇത്രക്ക് എന്താലും മെന്താപ്പാ തൊടക്കത്തിലേ ഇങ്ങനെ ടേബിളില് അടി കത്തേണ്ട അവസ്ഥന്താലും ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻസി ഭയങ്കര മോശായതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് ന്താ ട്ടേബിളിന്റെ ഏറ്റവും അടിയില തളച്ച റീസൺന്ന് എനിക്ക് തോന്നിയത്.
അതെ അതെ മൂപ്പര് അയ്ന് അവനെ വിളിച്ചു വരുത്തിയത് മുംബൈ ഇന്ത്യൻസിന്റെരു എന്താ പറയാ ഒരു പൊട്ട തീരുമാനം തന്നെ ആയിരുന്നു കാരണന്താച്ചഴിഞ്ഞാല് ആ ഇ ത് രോഹിത് ശർമ്മക്കന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവിശ്യം നല്ല കളിച്ച് പരിചയണ്ട് അതേപോലെ തന്നെ ക്യാപ്റ്റന നായിട്ട് നല്ല പരിചയണ്ട് ആർക്ക് എപ്പൊ കൊടുക്ക ക്യാപ്റ്റന്ന് പറഞ്ഞ് കഴിഞ്ഞാ ആർക്ക് എപ്പോ കൊടുക്കണം ആ സാഹചര്യത്തിനനുസരിച്ച് തലവർക്ക് ചെയ്യണം അല്ലതെ ഞാനുംക്യാ പ്റ്റനാണ് ഓന് രോഹിത് ശർമ്മനോടൊക്കൊരു മുതിർന്ന ക്യാപ്റ്റൻന്നൊള്ള ബഹുമാനൊന്നും കൊടുക്കാത്തത് ഫീൽഡിങ് സെറ്റ് സെറ്റക്കെ മ്മളന്ന് കണ്ടിര് ന്നേ കളിയില് അതക്കെത്തന്നെ അത് ഒന്നാമത് ഈ പറഞ്ഞ ഏ ഈ ആൾടെ ഇതൊക്കെ പോയത എന്താ ഈ പറഞ്ഞ ങ്ങളെ മുംബൈ ഇന്ത്യൻസിന്റെ വെലയും പോയത് അതുപോൽതന്നെ മ്മക്ക് കാണാ കയ്ഞ്ഞത് കാർണം മറ്റേതൊക്കെ പറഞ്ഞയ്ഞ്ഞാല്, രോഹിശർമ്മക്കർഞ്ഞാ അയ്ന്റേതായ ഒരു ബഹുമാനല്ലെങ്കി- പ്പൊ സച്ചിനൊക്കെരു പ്പ ഞമ്മളെ ഈ കളീന്നൊക്കെ പറഞ്ഞ സച്ചിന് ധോണി അ ക്കെ പയേകാല പ്ലേയെസാണ്. ഓലൊക്കെണ്ടാവുമ്പർഞ്ഞ കളി- കാണാതന്നെ മ്മക്കൊരസതന്നെര് ന്നു. ഏ ഇതീ പർഞ്ഞ പോലെ പ്പൊ ഈ സച്ചിന.. സച്ചിനൊക്കെ പർഞ്ഞയ്ഞ്ഞാല് ലോ നമ്മടെ ക്രിക് കറിക്കാറ്റിന്റെ ദൈവന്നറഞ്ഞിട്ടാ നടന്നീന്നെ. കാർണന്താന്നോയ്ച്ച- അദ്ദേഹന്റെ ഒര് ടീമ് അതേപോൽത്തന്നെ ധോണിന്നറഞ്ഞൊരു ടീമ്. ക്രിക്കറ്റിന്റെ ക്യാപ്റ്റന് ഞമ്മളെ ഇന്ത്യക്കെല്ലാ ലോകപ്പും നേടിക്കൊട്തൊരു വ്യക്തിയാണീ ധോണിന്നറിയുന്നാള്... ങേ... അങ്ങൻത്തൊരാളൊക്കെ.. ണ്ട. ല്ല.. ടീമ് പരാജയപ്പെട്ണെ കാണ് ണെ വയ ങ്കനെ എന്തപറയാ അത്തരീം ഒരു വേശ്മള്ള കാര്യന്തന്നെണ് രണ്ട് ടീമും എങ്ങനെപോയാലു നമ്മക്ക് എൽ ക്ലാസിക്കൊർഞ്ഞിട്ടന്നെണ് പ്പളും നമ്മളെ രണ്ട് ടീമ് കൾച്ചുമ്പളും മറ്റുള്ളോര് നോക്കിക്കു- പ്പ... ഈ... മ്മളെ ഈ... ഓരോ ആപ്പില് കളി കാണുമ്പളും അതയ്ല് ആള്കൾടെ ഈ ത്ണ്ടല്ലോ എത്ര ആള് കണ്ടൂന്നുള്ള നോക്കാണെങ്കി അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏറ്റോം കൂടുതല് കാണ് ണെ അമ്മളെ ഈ ഐ പി എൽ ന്റെ കളിന്നൊള്ളെ അസ ച്ചു
ആഓ ഞമ്മള് ജിഒട്ട്സ്റ്റാൽ തന്നെ നമ്മക്ക് നോക്യാ മൻസ്സിലാവോല്ലോ ത്ര ജനങ്ങണ് കളി കാണ്ണെന്ന്... ഇത് മുംബൈ ഇന്ത്യൻസ്.... അത്പോലെ ചെന്നൈന്റെ കളി ന്നൊക്കെ പറീമ്പോ പ്പളും ആൾക്കാർക്ക ആ ഒരു ആ വെശപ്പും നഷ്ടപ്പെട്ടിട്ടില്ല പഷേ ബ്ബര് എന്താന്നെച്ചാല് കളില് ആ ഒരാവേശം കൊണ്ട്ര ണില്ല അതാണിപ്പെറ്റോം വെല്യേ ഫോൾട്ട് സംഭവിച്ചൊണ്ടിരിക്കണത്.
അതതെ.. അ ഇജ് പർഞ്ഞത് വളരെ കററ്റാണ്, എന്താ സംഭവംന്നച്ചയ്ഞ്ഞാല് ഈ ടീമ്- എന്താ... ഈ.. ന്താപറയാ... വളരെ... ഏ ഒന്നാമത് തന്നെ ക്യാപ്റ്റസാ ക്യാപ്റ്റൻസിന് ഒരു പ്രത്യേകിചൊര് പൗ- റും കാര്യങ്ങളുല്ലെങ്കി തന്നെ കയ്ഞ്ഞ ടീമിന്റെ കഥ... പ്പൊഒരു കോർഡിനേഷൻ അ പ്പൊ ബമ്പ്രാന്നൊക്കെപ്പറഞ്ഞ ലോകോത്ര ബോളിങ്ങല്ലേ ഓനോടൊക്കെ ഹാർദിക് പാണ്ഡ്യ പെരുമാറ്ണ രീതിന്നറഞ്ഞാ വളരെ മോശന്തന്നെ. ഞമ്മളീ ഒരു ബോളർ- പ്പൊരു സിക്സ് കിട്ട്ടികയിനാ, ആ ബോളൺ തളർത്തല്ല വാണ്ടേ അട്ത്ത ബോള് ചീയ്യാല്ലൊരു ത്രില്ല് കൊടു- ക്കാവാണ്ടേ അത്.. അത് നഷ്ടപ്പെ പ്പഴാണീപ്പറഞ്ഞ സമ്പവൊക്കെണ്ടായത് ന്നാണ് ഇൻക്ക് തോന്ന്ണെ ധോണി ഗുജറാത്തിലായപ്പോ ഹാർദിക് പാണ്ഡ്യ ക്കാവശ്യം നല്ലക്യാപ്റ്റൻസിനെ അപ്പവല്ലാ കോയപ്പല്ലാ പോയ്ന്നു അപ്പോ അത് കയിഞ്ഞപ്പവൻക്ക് കൊർചഹങ്കാരം കൂടി. ഈ അഹങ്കാരങ്കൊണ്ട്... ആ.. ഈ അഹങ്കാരംങ്കോണ്ട് വന്ന മണ്ടത്തരാണ് അത് കൺ ണ്ടെക്കന്നെ മുംബൈന്ത്യൻസ് പൊട്ടന്മാരായിട്ടവരെ ടീമിനെ ആളുകളെടുക്കൂ ചെയ്തു... അങ്ങനൊക്കെസംഭയ്ച്ചോ ണ്ടാണിപ്പോ ഇവര് നമ്മള്... ക... കായ്ചപ്പാടില് ഇങ്ങൻത്തെ സംഭവണ്ടായത്.. ങേ... എന്നാണെനിക്ക് മൻസ്സിലായ്ട്ട്ള്ളത്. പിന്നെ അതേപോൽതന്നെ ടീമ് ന്ന്- പർഞ്ഞാ എല്ലാരും പാടെ കൾച്ചല്ലങ്കി ഏതേൽ- ക്രിക്കറ്റൊക്കെ പർഞ്ഞ ഒരാള് കൾച്ചാലും മാത്യേലോ, മറ്റേ കൾന്റെമാര്യോന്നുഅല്ല ഇപ്പോ രാള്, പ്പോ രോഹിശർമ്മ മാത്രം- ഹ് കളിക്കാനിന്നാതന്നെ- അത്യാവശ്യം റണ്ണാവണ കളിയന്നേണീ ഈ ഐ. പി ഈ അമ്മളീ ക്കറ്റ്ന്ന് പറേണത്. ഫുട്ബോൾനെ മാര്യല്ലല്ലോ പിന്നെ അതേപോൽതന്നെ ഇപ്രാവശ്യപ്പ നമ്മക്ക ക്ക് ഇനിപ്പട്ത്ത പ്രാവശ്യം ഇപ്പഈ ഹാർദിക് പാണ്ഡ്യന്നറീണേ- ആളിപ്പോ ചെന്നൈക്ക് വരുന്നൊക്കെ പലേ- അഭിപ്രായം കേക്ക്ണ്ട് എന്താവോ, എന്നാന്നറീല്ല പ്പന്ന ചെന്നൈന്റെ- കാര്യത്തിലൊരു തീര്മാനാവുന്നാണ് നിക്ക് - തോൺണത് അയ്നെ കുർച്ച് ന്താ അന്റെ അയ്പ്രായം? ഹലോ... പർഞ്ഞോളൂ കേക്കണുണ്ട്...
അതെതെ.. സത്യ എന്താനെച്ചാല്
ഏയ് ധോണ്യാണെങ്കിലും, എ.. ന്താപ്പതെമായ്രി സച്ചിനാണെങ്കിലും, രോഹിത് ശർമ്മണെങ്കിലും- ഓൽ ന്നൊക്കെ പർഞ്ഞ ക്രിക്കറ്റിനത്തരീം ക്രിക്കറ്റിനത്തരീമം സ്നേഹിച്ച്. കൊണ്ടടക്കണോലാണീ... മുംബൈനാണെങ്കിലും... ചെന്നൈനാണെങ്കിലും ഇത്തരീം വളർ മറ്റേത് ഓല ക്യാപ്റ്റൻസ്യോണ്ടും അതേയ്മരി മറ്റേ ഓലെ കളിയോണ്ടുആണ്. അങ്ങനള്ളരു ടീമ് ത്തിരീം മോശവാന്നറഞ്ഞാല് അത് ഫാൻസിനാണെങ്കിലും ക്രിക്കറ്റിനാണെങ്കിലും അത് ഭയങ്കര സങ്കടണ്ടാക്കണ കാര്യാണ്.
ആ അതെ അതെ തീർച്ചയായിട്ടും കാരണം അങ്ങനത്തൊറ് ആ നല്ലൊര് പ്ലേസ് അല്ലെങ്കി ഇപ്പോ, ധോണി ധോണിയൊക്കെ ഇറങ്ങുമ്പോ തന്നെ നമ്മുടെ ഈ ക്രൗഡ് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ധോണിയൊക്കെ എറങ്ങുമ്പോ ഗ്രൗണ്ടില് വെറും ധോണി ധോണി ന്നുള്ള അലക്കൽ മാത്രകാരം. നൂറ്റി ഇരുപത്തെട്ട് ഡിബിഎസിലൊക്കെയാണ് നമ്മുടെ സൗണ്ട് അത്രയും അലർച്ച കാരണം മറ്റ് മറ്റു ആ മറ്റു ബാറ്റിംഗ് അല്ലെങ്കിൽ ഫീൽഡിംഗരൊക്കെ ചെവി പൊത്തി നിൽക്കുന്ന ഒരു സാഹചര്യം വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ
അതെ സത്യേന് അവരുണ്ടാക്കിയ ഒരു ഇമ്പാക്ട് റ്റും ആ ഒരു എനർജെറ്റിക് ഫീലും ഇതുവരായിട്ട് ഇപ്പൊ പുതിയ വന്ന ഒരു പ്ലേയേഴ്സിനും ഉണ്ടാക്കാൻ പറ്റിട്ടില്ല ആരാണെങ്കും
അതെ അതെ അതെ താങ്കൾ പറഞ്ഞു വളരെ കറക്ടാണ് എന്തായാലും മറ്റേ ഇപ്പ ഇപ്രാവശ്യം വിരാട് കോഹ്ലി എന്ന് പറഞ്ഞാ വിരാട് കോഹ്ലിന്റെ സ്വഭാവം എങ്ങനെ വെച്ച് കഴിഞ്ഞാല് കുറച്ച് ഈ ആളുകളോട് എങ്ങനെ പെരുമാറണം, എന്താണ് സ് സ ഹചര്യം എന്ന ന്നും അറിയാത്തൊരു വ്യക്തിയാണ്. അവനന്ന് പറഞ്ഞ് കഴിഞ്ഞാല് വെറും ഒരു വാശിയാണ് മറ്റ മറ്റുള്ളവരെ ഏ എങ്ങനെ എങ്ങനെ പെരുമാറുക, അല്ലെങ്കിൽ എന്താണ് അവരോട് ചൂടാവുക, സ്വന്തം ഇന്ത്യൻ ടീമിൽത്തെ കളിക്കാരോട് വരെ ചൂട ണ്ടായ ചരിത്രങ്ങളും ങ്ങതും നമ്മള് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും താങ്കൾ അങ്ങനത്തെ കളികളും കാഴ്ചകളൊക്കെ കണ്ടിട്ടില്ലേ
ഏ എത്രയോ തവണ കണ്ടിട്ടുണ്ട്, എന്താപ്പ എതിർ ടീമിനോട് മോശമായി പെരുമാറുന്നതും അതേ അതെ, അത് നമ്മളിപ്പ ഇന്റർനാഷണൽ കളിയാണെങ്കിലും ഇന്റർനാഷണൽ കളിന്ന് പറഞ്ഞാല് നമ്മൾ എങ്ങനെയാണോ ഒരു മറ്റൊരു ടീമിനോട് ബിഹേവ് ചെയ്യ്ണത്, അതായിരിക്കും മറ്റുള്ളവര് എന്തപ്പൊ ശ്രദ്ധിക്ക ഒരു ബിഹേവിയർ വെച്ചിട്ട് അവര് ഞമ്മളെയും കാണുക അപ്പൊ ഇത്തരം എന്തപ്പോ മറ്റുള്ള ടീം അംഗങ്ങളോട് ആദ്യമായി എന്താപ്പോ ഓപ്പോസിറ്റുക നമ്മളെ ടീമിനോട് ഇത്ര മോശമായി പെരുമാറിയ അത് നമ്മുടെ രാജ്യത്തിനും അതുപോലെ തന്നെ നമ്മള് എന്താപ്പ ക്രിക്കറ്റിനൊക്കെ ഭയങ്കര മോശം ഉണ്ടാക്കണ കാര്യാണ് ആ ഒരു ബിഹേവിയർ ഒരു എന്താ പറയാ പ്ലെയറിനും പറ്റൂലാന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം
അതെ താങ്കൾ പറഞ്ഞാൽ വളരെ ശെരിയാണ് കാരണം എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ഒരു ഈ മോശമായിട്ടുള്ള പ്ര പെരു ഇത് എന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞാൽ നമ്മക്ക് എടുത്ത പറയണ്ട ഒരു കാര്യം തന്നെയാണ് അത് മറ്റുള്ളവര് അയ്നെ നോക്കിക്കാൺണെ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇവര് എന്തുകൊണ്ടാണ് ഇങ്ങനെരു പെരുമാറുന്നത് അല്ലെങ്കിൽ പുറത്തെ, ഇപ്പ സ്വന്തം രാജ്യത്തെ ആൾക്കാരോട് വരെ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുകാന്ന് പറഞ്ഞാൽ അതൊക്കൊരു ക്രിക്കറ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യ അല്ല ആണ് എൻ്റെരു നിലപാട്. ഏ പിന്നെ അതേപോലെ തന്നെ അതിനും നമ്മുടെ സച്ചിന്, ധോണി, ഇവരൊന്നും അങ്ങൻത്തൊര് പ്രത്യേകിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്ക അല്ലെ ചൂടാകും, അതൊന്നും നമ്മൾ ഇത്രയും കാലായിട്ട് കണ്ടിട്ടില്ല, അതല്ല
അതെ അതെ സത്യം അതായത് എന്ത ഇനിയിപ്പോ പ്ല എന്താപ്പൊ ഇതുവരെ ഐപിഎൽ ആണെ ബോളേയ്സിൻ്റെ അടുത്താണെങ്കിലോ ഫീൽഡിങ്ങിലാണെങ്കിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലോ അല്ലെങ്ക അവർ കൈയ്യ്ന്നെന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലോ അവര് എന്ത മോശായിട്ട് പ്രതികരിക്കാനോ ഒന്നിൽ നിക്കാ അവര് അതിനെ കൂളായിട്ട് കണ്ട് മോട്ടിവേഷൻ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളു
കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവരി പറഞ്ഞ പോലെ എന്താ പറയാ നമുക്ക് ഈ എന്താ പറയാ ഈ ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, ന്ന്ഇപ്പൊ ധോണിയൊക്കെ എത്രേ അങ്ങനെ അങ്ങനേണെങ്കിപ്പൊ ഓരോരുത്തരും പോയി തല്ലേണ്ട അവസ്ഥയാണ് കാരണം ഓരോ സാഹചര്യം അങ്ങനെ ഉണ്ടാവില്ലേ അതേപോലെ സച്ചിനാണെങ്കിലും അത്രയും കൂളായിട്ട് എത്ര വലിയ സിറ്റുവേഷനും നാണെങ്കിലും സച്ചിൻ്റെക്കെ പ്രത്യേകം എടുത്ത് പറേണ്ട ഒരു കാര്യം എ ന്തന്ന്വെച്ചാല് ഈ ബാക്ക് ബാറ്റ്മ്മെക്കെ തട്ടി ഔട്ടായി കഴിഞ്ഞ അമ്പയർ വിളിച്ചില്ലെങ്കിലും പണ്ടൊന്നും ഇ ക്യാമറ സിസ്റ്റം ഇല്ലാത്തോണ്ട് ഓട്ടോമാറ്റിക് ക്കെ നീച്ച് പോണ പരിപാടിയൊന്നും ആരും സത്യം അത്ര സത്യസന്ധരൊന്നരുന്നില്ല. ക്ഷേത് ഈ സച്ചിനൊക്കെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഔട്ട് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും അവന് കയറിപ്പോകും അത് അവന്റെ ഒരു നല്ലൊരു സ്വഭാവം തന്നെയാണ്. സംഭവ ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാണ്ടെങ്കിൽ ഒരു ദിവസം എ പറഞ്ഞ തെകയൂല അത്തറേം നമുക്ക് പറയണ്ട് എന്തായാലും ഇതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ട്ടോ.
ഓക്കെ ഓക്കെ ശരി